ആഹ്
ആഹ് എന്തെര് കെടക്കാറേക്കായാ
ഓഹ് കെടക്കാറാ പത്ത് മണിയൊക്കെ ആവുമ്പം കെടക്കും
ആഹ്
ഓഹ് ഇനിയിപ്പ മറ്റേ ഇല്ല കൊച്ച് അവിടെ ഇരിക്ണേ ഒള്ളെ ഇനിപ്പോ കൊച്ചിനെ ഒറ‌ക്കിട്ട് മറ്റേ വാഴ സിനിമ ഹോട് സ്റ്റാറില് വന്ന് കെടക്ക്ണ് അപ്പ അത് കാണാന്ന് വിചാരിച്ച്
ആഹ് നിങ്ങള് തിയേറ്ററി പോയി കണ്ടില്ലല്ലേ?
ഇല്ല ഇല്ല ഞാങ്ങനെ ഞാൻ ഇതുവരെ തിയേറ്ററി പോയിട്ടില്ല
ഞാനും മുമ്പൊക്കെ വാപ്പച്ചീടെ കൂടെ പോയിട്ടേള്ള് ഇനി വാപ പ്പച്ചീടോടെ അവസാനം കണ്ട സിനിമ ഏതാന് പറ റൺ ബേബി റൺ അത് കാണാൻ തന്നെ ഞാൻ ര അവസാനായിട്ട് പോയത്
ഓ ഓ ഇവിടെ ഹസ്ബന്റോക്കെ പോവെക്കെ ചെയ്യും ഞാൻ ഇതുവരെയും പോയിട്ടില്ല
ആഹ് ഞാനും പിന്നെ ഇതാനുശേഷം ഇത് ആഹ് സിനിമയോക്കെ ഇറങ്ങിട്ട് തന്നെ എത്ര നാളാ അവിടെ അനിയത്തി എല്ലാരൊക്കെ പോയെന്ന് പറയണ് എല്ലാരും വാഴ കാണപ്പം സ്റ്റാറ്റസിടു ക്കോക്കെല്ലേ ഞാൻ ഇന്നാളൊരു ആന്റി തീയേറ്റർ കൊണ്ടണൊക്കത്ത ഒരെണ്ണം കിട്ടിയേട്ടാ
ആഹ് ആഹ്
ആഹ് ടെലിഗ്രാമി കെടന്നയാ അങ്ങനെ കണ്ടേന്ന് അല്ല യൂട്യൂബില് കെടന്ന കേട്ടാ അങ്ങനെ ഞാൻ എട് ത്ത്ങ്ങനെ നോക്കി പക്ഷെ ഒന്നും കാണത്തില്ല അപ്പൊ ഇന്നടുത്ത് കണ്ടു നോക്കണം
ആഹ് ഹസ്ബൻഡ് ഇങ്ങനെ എല്ലാ സിനിമ ക്കൊന്നും പോകൂല്ല ഇങ്ങനെ ഹാഹ്... മറ്റേ ഇങ്ങനെ കൊറെ ഇംഗ്ലീഷ് അതൊക്കെ കുറേ ന്തരെ ക്കെ അനിമേഷൻ പടാ അതിനൊക്കെ പോവുള്ളു.
ഓഹ് എനിക്ക് അതൊന്നും ഇഷ്ടേ ല്ല
ഓ അതിന് മാത്രം പോവാ, അല്ലാതെ ഇങ്ങനെ വാഴ അങ്ങനത്തെ മലയാള സിനിമക്കൊന്നും അങ്ങനെ പോവൂല്ല.
ഉ അവരെ ലുലൂലല്ല ആണ് പി വി ആർ സിനിമ
ഓ അ അത് ആ പി വി ആറി പോയാ അങ്ങനത്തെ സിനിമ ണ്ട് എക്സ്പീരിയൻസ് ഒ അ ഭയങ്കര ഇത് കിട്ടുള്ള എന്നാണ് പറയണത് മറ്റേ ഇതൊ ക്കെ ഹ് അവതാറ് അങ്ങനത്തെ സിനിമകൾ കാണാനേ പോവുള്ളു.
ആഹ് കൊറെ അവഞ്ചേസ് അങ്ങനെയൊക്കെ പറയൂല്ലേ
അങ്ങനത്തെ സിനിമകളാണ് കാണാൻ പോണത്
ഉം വാഴ എല്ലാരും പറയണ് ആ അവർക്ക് പിന്നെ അവിടെ വർക്ക് കഴിഞ്ഞിട്ടാവണം അതെങ്കിൽ നല്ലേള്ളൂ അതേ ഞായറാഴ്ച ദിവസോ?
ഞായറാഴ്ച വർക്ക് കഴിഞ്ഞിട്ടൊന്നും അങ്ങനെ പോകൂല ഞായറാഴ്ചയൊക്കെ തന്നെ എപ്പോഴും ഒന്നും പോവൂലേ എനിക്ക് തോന്ന്ണു വർഷത്തി ഒരു മൂന്ന് സിനിമ അത്രയൊക്കെ തന്നെ
ഉം ഞാൻ ഇത്രേ വ ഇന്ന് ആ സിനിമ ആപ്പച്ചിരിയോടൊക്കെ പോയി കണ്ട നമ്മളെ കല്യാണം കഴിയുന്നുമ്പെ
ഓ. ഞാൻ ഇതുവരെയും പോയിട്ടില്ലേ എനിക്ക് കൊച്ചിരിക്കൂ ന്നൊക്കെരു ഡൗട്ട് ട്ടാണ് എന്നെ വിളിച്ചിട്ടൊക്കെണ്ട് വേണോങ്കി പോയി കാ അവിടെ എന്തരാണെന്ന് കാണാൻ വേണ്ടി
ച ആൻ്റി മതിയല്ലോ
ഓ ആന്റീടെ അടുത്ത് നിക്കയൊക്കെ ചെയ്യും പിന്നെ കൊച്ചിനെ കൊണ്ടു പോകാതെ ഒരു ഇതില്ല അതുകൊണ്ടാണ് പിന്നെ പോവാത്ത ഇനി ഇത്തിരി കൂടൊക്കെ ആകുമ്പോ ഇരിക്ക കേക്കെ ചെയ്യോന്ന് തോന്ന്ണു
അയ മറ്റേ നിന്റെ അനിയത്തീടെ കൊച്ചൊക്കെ ഇരിക്കുവല്ലേ
ഞ അവനൊക്കെയിരിക്കും ഞാൻ അൽ ഭുത പെട്ടു പോയി
ഓഹ് എല്ലാരും കൊച്ചിനങ്ങളെയും കൊണ്ടാണ് പോണ ചെറിയ പുള്ളേരെ
ഇയ ആറ്മാസായ കൊച്ച് ച്ചിനെയും കൊണ്ട് ഞാൻ അന്തം വിട്ട അതിനൊക്കെ തിയേറ്ററിന്റെ ബാസിസ്റ്റ് സൗണ്ട ഒക്കെ കേക്കും മ്പം അസ ഇത് വരൂലെ ഇ നെഞ്ചടിപ്പൊക്കെ
ഓ അതുകൊണ്ട് ഞാൻ ഇതുവരെയും പോയി എനിക്കല്ല കൊച്ചി ഇരിക്കും എന്നൊക്കെ അങ്ങനെയക്കാണ്ട് ഞാൻ പോയി. ട്ടില്ല പിന്നെ എനിക്ക് ഓ പിന്നെ എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണന്ന് വലിയൊരു ആഗ്രഹവും ഇല്ല അതുകൊണ്ട് ഞാൻ ഇതുവരെയും പോയിട്ടില്ല.
ഉം ഇവർക്ക് തിയേറ്റർ എന്തിരുന്നലോ ചോദിച്ചാൽ അവർ ചോദിക്കാ പറഞ്ഞാ ചോദിക്കാ എന്തിരുന്നെ ചോദിക്കും.
ഈ കൊച്ചോ അങ്ങനെ ചേയിക്കും ഈ കൊച്ചു ഇതു വരോം പോയിട്ടില്ലല്ലേ അയാ ആ മൂത്തതും പോയിട്ടില്ലേ?
ആ ഞാൻ പറഞ്ഞില്ലേ റൺ ബേബി റൺ മോഹൻലാലിന്റെ ആ സിനിമ കല്യാണം കഴിയണനുമ്പ് നീ ഇനി ഇപ്പൊ ഞാൻ വിളിച്ചോണ്ട് വ യൂട്യൂബിലെ പിന്നെ ഗൂഗിളി അടിച്ചുോക്ക്യാറി റൺ ബേബി റൺ ഏത് വർഷ അന്ന് തന്നെ ഞാൻ പോയിട്ടുള്ള. ഇത്രേ വർഷായി പത്ത് പതിനഞ്ച് വർഷായി
ആഹ്.
ഉം ഉ.
ചെലവരൊക്കെ ഭയങ്കര സിനിമാ മാനിയൊക്കെയാണ് എല്ലാ സിനിമയും പോയി ആ അങ്ങനെ ഉള്ളവരുണ്ട്. ആഹ ഇനിക്ക് അതൊന്നും വല്ല്യ ഇഷ്ട്ടൊന്നു ഇല്ല എനിക്ക് തിയേറ്ററിൽ പോകണോന്നും വല്ല ഇതൊന്നും ഇല്ല എന്നെ ഹസ്ബൻഡറ് ഒരിക്കൽ വിളിച്ചിട്ടുണ്ട് അവിടെ എന്തരാ കാണാൻ വേണ്ടി
ഉം
ഞാൻ വലിയ താല്പര്യം കാണിച്ചത്
ഓ അതെ
പിന്ന ഹസ് ബന്റും വല്യയൊരു സിനിമ മാനേക്കെല്ല ഇങ്ങനെ വർഷത്തി മൂന്ന് അങ്ങനെയൊക്കെ പോവുള്ളു
ഉം ഇവരൊക്കെ ആണെങ്കി ഹസ് ബന്റൊക്കെ ഗൾഫിൽ പോന്ന് എന്നിട്ട് പറയാ അപ്പൊ ഞാൻ പറയാ ഗൾ ഫിലൊക്കെ നിങ്ങൾക്ക് പോവാറിയ, നാട്ട് ആഹ് നാട്ടി വരുമ്പോ പോവാ അറിഞ്ഞൂടാ ആഹ് അവിട മൊത്ത ആണുങ്ങളല്ലേ
ഓ
ഉം
ഓ നീക്കെ തന്നെ
ഓഹ് ഇപ്പൊഴ് ഹോട്ട് സ്റ്റാറ് ഇള്ളേക്കണ്ട് എനിക്ക് ഫോൺ ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ കുറെ എം പി ഉള്ള ആണ് ഇവിടെ ഇതൊന്നും ഇല്ല മറ്റേ ഹോ ഇതെന്തരാനാണ്? ആ വൈ ഫൈ ഒന്നുംല്ല ആഹ് അതുകൊണ്ട് ഞാൻ കുറച്ച് എം ബി ഉള്ളത് ചെയ്യും കേട്ടാ ആഹ് നൂറ്ന്റെ അപ്പൊഴും എല്ലാം യിട്ടിടും. പിന്നെ എല്ലാ സിനിമയും ഇപ്പൊ കുറച്ച് നാളാവുമ്പോ ഓ റ്റി ഏറ്റിയത് റിലീസ് ആകുവല്ലോ
ഓഹ് ഓ ടി ടി യില് എല്ലാ സിനിമയും കിട്ടും. ഇതിപ്പം വാഴ ഹോട്ട്സ്റ്റാർലാ ഹോട്ട് സ്റ്റാർ ആണ് ഫസ്റ്റ് എടുത്തത്
ഓ ഞാൻ നേരത്തെ നോക്കിയപ്പോ ഓ ഓസ് ഓ ടി ടി ലല്ല ഞാൻ നേരത്തെ വെറുതെലും ഹോട്ട്സ്റ്റാർ എടുത്തപ്പോ അതിനകത്ത് വാഴാന്നും പറഞ്ഞു ഞ്ഞുലി റ്റ്ട്ന്നും പറഞ്ഞ് ക ഞാ എടു
ഓ ഓ ഓ ഇന്നും ആടായതേ ഉള്ളു
ഉം അങ്ങനെ എന്തര പറയാ വന്ന് എല്ലാരും പറയണ വാഴ നല്ല സിനിമയാന്ന് പറ യണ്. അങ്ങനെ യൂട്യൂബില ആ റിവ്യൂ ആ കാണിച്ചേ നോക്കിയപ്പോ പറയണ് അത്‌ ത്ര എന്തേും ഈ സിനിമ അത്രയ്ക്കൊന്നും ഇല്ല സാത കണ്ടിരിക്കാൻ പറ്റ്ണ പടം എങ്ങനെ ഇത് നൂ ഇരുന്നൂറ് കോടി അടിച്ച
അത് മറ്റേ അതില് ആ ഹാഷറൊക്കെ ഭയങ്കര തരംഗവുംല്ലേ ഇൻസ്റ്റയിലൊക്കെ അവന്മാർക്ക് അത് അതിന്റേന്ന് എനിക്ക് അതിന്റെ ഇതിലാണ് കിട്ടിയതന്ന് തോന്നുണു. അവമാർക്ക് നല്ല ഫാൻ ബേസ് ഉണ്ടല്ലോ
ആഹ് കണ്ടിട്ട് ഞാൻ നാളെ നിന്നെ വിളിക്കുമ്പ കഥ അല്ല കഥോറ അന്ന് കണ്ടിട്ട് ഞാൻ വിളിക്കുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടല്ലേന്ന് ഞാൻ പറഞ്ഞു ഞാന് ഒന്ന്
ഓഹ് ഓഹ് ഞാനൊന്ന് രാത്രി ഈ കൊച്ച് ഉറങ്ങിയാല് അല്ലെങ്കി എപ്പൊഴും കാർട്ടൂൺ ആണ് എനിക്ക് തരൂല് കാണാൻ
ഉം ഇവിടെ അങ്ങനെന്ന ഞാൻ ടി വിൽ ഒരു പരിപാടി കണ്ടിട്ട് എത്ര നാളയെന്നറിയാ മോ എലക്ഷന്റെ റിസൾട്ട് തന്നെ ഞാൻ നോക്കിയത് എന്റെ ഫോണിലാണ് ടി വി ഇടാനെ
ആഹ് ഞാനു അങ്ങനെ തന്നെ ഈ അന്നിത്തിരി ന്യൂസ് ഇടാന്ന് പറഞ്ഞിട്ട് ഈ കൊച്ചിന് പിന്നെ ഇലക്ഷൻ എന്തേലും അതെന്തേലും എപ്പഴും കാർട്ടൂൺ
ഉം ഞാത്തിരി ഇന്നാള് എന്തല ഒരു സിനിമ എടുത്തപ്പോ ഹോട്ട് സ്റ്റാറല്ല ടിവിയിൽ കണക്ട് ചെയ്യാൻ പറ്റും കേട്ട് ട്ടാ നമ്മക്ക് ഫോൺ കാൺനെക്കാ ആഹ് അപ്പൊ നമ്മക്ക് ടി ഫോണി കാൺണേ നല്ലത് ടി വി കാൺനല്ലേ രു തരത്തി അത് ഇടാ സമ്മതിക്കൂല
ആഹ്
കരച്ചിലും വിളിയായി ബഹകളായി അപ്പൊ അവര് രണ്ടു പേരും ഇവിടെത്തെ ആന്റി അണ്ണനും ചോദിക്കുന്നു എന്തേലും എന്തേ പുള്ളരയിട്ട് കരയിക്കണ എന്തേര്ന്ന്‌ പറഞ്ഞ് അവർക്ക് അത്‌ പറയുമ്പൊഴേ പങ് പണ്ട ഇളവും.
ഉം ഉം ഇവിടെ അങ്ങനെന്നെ ടി വി ഇടാനേ സമ്മതിക്കൂല. എല്ലാം ഞാൻ ഫോണിൽ തന്നെ കാണത് ഹോട്ട്സ്റ്റാറോ ആമ സോൺ പ്രൈമൊക്കെ ടിവിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു ഉപയോഗവും ഇല്ല എപ്പോഴും യൂട്യൂബ് കണക്ക യൂ രു അതില് രുദ്രേന്നും വീറെന്ന് പറിണെ രണ്ട് കാർട്ടൂണ് എപ്പഴും കാണോള് എന്നിട്ട് ഇപ്പ പറക്കണം പറക്കണോന്നൊക്കെ പറഞ്ഞൊണ്ട് നടക്ക്ണ്.
ഓഹ് അതെന്നെല്ലേ എനിക്ക് മലയാളം ത ന്നെ അതോ ഇംഗ്ലീഷ് കാർട്ടുണോ?
മലയാളം
ഓഹ് ഇവടെ സിഗ്ഗൻ ഷാർക്കോന്ന് പറിണെ കാർ ട്ടൂണ് കേട്ടാ എപ്പഴും അതേ കാണോള്ളൂ ഐഷൂന് കൊറെ ഐഡിന്ന് പറഞ്ഞ് കൊറെ നാള് അത് കാണുവായിരുന്നു ഇപ്പൊ അത് കാണക്ക ഇല്ല.
ആഹ് ഇത് ഇതിപ്പഴാണ് ഇപ്പഴാണ് ഈ രുദ്രയും വീറും. ഇപ്പൊ ഈ സ്കൂളട ച്ചക്കൂട്ട് എന്നിട്ട് എനിക്കിപ്പ പറക്കണം പറക്കണന്നൊക്കെ പറഞ്ഞ് എനിക്ക് ചെറക് വരാത്തന്തെന്നൊക്കെ പറഞ്ഞ് നട ക്ക്ണ്
ആഹ് ഇവിടെ അങ്ങനെയാണ് കാർട്ടൂണിന്റെ കഥ പറഞ്ഞിട്ടൊയ്ക്ക അതാ എന്നിട്ട് ഞാൻ പറയും എനിക്കറിഞ്ഞൂട ഞാൻ കണ്ടാലല്ലേ എനിക്കറിയാന്ന് ചോദിക്കും അവരെന്താ അങ്ങനെ? സിഗ്ഗ് ആരാണ് ഷാർക്ക് ആരാണ് അവരെ വീട് എവിടെയാണ്
എപ്പഴും അത് കാണലെന്നെ ആന്റി ഇന്നാള് പറീണ കേട്ട് ഇപ്പൊ സംസാരോക്കെ മാറി വരണതോണ്ട് ഇങ്ങനെ കാർട്ടൂൺ കാണല്ലേന്ന്
ഓഹ് അത്ഞ്ഞ് സ്കൂളി പോയാ ശരിയാവു കാരണമേ ഇവര് സ്കൂളി പോയി ട്ട് വന്നാ ഇവർക്ക് അധികം സമയല്ല പോയീട്ട് വെന്ന ക്ഷീണൊക്കെ ഉണ്ടെങ്കി ഒറ ഒറങ്ങും പിന്നെ പഠിക്ക്യാള്ളെ പഠിച്ചിട്ട് പിന്നെ ഒറങ്ങാനേ സമയൊള്ളു ഇപ്പൊ വീട്ടി ഇരിക്കുമ്പഴാണ് ഇത്രേം ഇത്
ആഹ് വീട്ടിരിക്കുമ്പോ വേറോന്നുല്ലല്ലോ എപ്പഴും ടിവി കണ്ടങ്ങ് ലയിച്ചിരിക്കും.
ഉം ഇവിടെ അങ്ങനെന്നെ എനിക്കങ്ങനെ കാണി ക്ക്ണെ എപ്പഴും ഇങ്ങനെ ഇട്ണോലും ഇഷ്ട്ടല്ല എന്നാലും ഒര് തരത്തി നിർത്താനും സമ്മതിക്കൂല ഒറങ്ങാൻ പിടിച്ച ന്ന് ഒ ഒറങ്ങാൻ പിടിച്ചാ ഒരു ഉച്ചയ്ക്ക് പിടിച്ച് ഒറങ്ങും ഒറങ്ങാ വേണ്ടി കെടത്ത അപ്പഴേല്ലാ എഴഞ്ഞങ്ങ് പോവും ക ട്ടിലിന്റെടെക്കൂടെ എണീച്ച് ഒരിതിനങ്ങ് പോവ എങ്ങനെയാണോ എന്തോ ഈ പുള്ളേരൊക്കെല്ലേ സ്കൂള് അടച്ച്
എല്ലാ പുള്ളേരും അങ്ങനെന്നെല്ലേ ഞാൻ വിചാരിച്ച് ഇവിടെ മാത്രേ ഈ കൊച്ചേപ്പഴും കാർട്ടൂണിരി
ഹേ ഹേ ഇത് എപ്പഴും കാർട്ടൂൺ ഇപ്പ എ എനിക്കൊരിതാണ് കേട്ടോ ഇ എപ്പഴും കണ്ടാലും ഒരിതായിപ്പോലും അയിന്റെ മുമ്പേന്ന് മാ
മ്മേ കണ്ണൊക്കെ പോവൂലെ എന്തോ ഈ കൊച്ച് എപ്പഴും ഇങ്ങനെ കണ്ടോണ്ടിരിക്കും ഇരുപത്തിനാല് മണി ക്കൂറും എന്നിട്ട് ഞാൻ പിന്നെ എന്തൊ ചെയ്യൂന്നാ നിർബന്ധിച്ചങ്ങ് നിർ ത്തീട്ട് ഞാ പറിം ഇനി ഏഴ് മണിക്കേടൊള്ളൂ എന്നോക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലാണ് ഈ കൊച്ചിനെ കൊറച്ച് സമയം പിടിച്ച് നിർത്ത്ണത്.
ഇതും അങ്ങനെ തന്നെ പിന്നെ ഞാൻ നാല് മണിക്ക് ശേഷം വെയില് താഴുമ്പോ കേട്ടാ ആഹ് നിർത്തിയിട്ട് പറിം വെളിയി പോയി കളിച്ചോളാ ആഹ് വെളീ പോയി കളിച്ചോളാം പറ്യേ പിന്നെ നിങ്ങക്കവിടെ സ് സിറ്റി ആയക്കൊണ്ടങ്ങനെ ആളെ ഇതില്ലാതെ എറങ്ങാൻ പറ്റൂലല്ലോ.
ഓഹ് ഇല്ല എന്നാലും ഞാൻ നാല് മണിയൊക്കാവുമ്പോ ഞാനങ് നിർത്തും. എന്നിട്ട് പറിം വെളി വെളി കളിക്കാൻ പറയും എന്നിട്ട് ഏഴ് എട്ട് മണിക്ക് പിന്നെ ഇട്ട് കൊടുക്കും എന്നാലും പത്ത് മണി വരെ അങ്ങ് ഇരിക്കും ടിവി കണ്ട്
ഓഹ് ഇത് രാത്രിയാണ്ട ഇവള് കെടന്ന് ഒറങ്ങു കേട്ടാ മോള് അവള് എ പ്പഴാണോ രാത്രിയത്തെ ആഹാരം കഴിക്ക്ണെ അത് കഴിച്ച അപ്പഴേ ഒറങ്ങും.
ആഹ് അതും പിന്നെ കൊഴപ്പ ഇല്ല ഒരു കണക്കിന് ടിവി കണ്ടിരിക്കാതെ അത് തന്നെ നല്ലത്. ഈ കൊച്ചിനാണെങ്കി മണിയുണ്ട് പത്തന്നടിച്ചാലേ ഉറങ്ങുള്ളൂ
ഉം ഇത് അങ്ങനെ അല്ലേയ് ഇപ്പഴാണ് ആഹാരം കഴിക്കണ് അ അപ്പഴങ്ങ് ഒറങ്ങും കഴിച്ച്
ആഹ് പ്പൊ ഞാൻ ഇപ്പൊ ഒമ്പത് മണിയൊക്കെ ആകുമ്പോ പറയും പത്തായന്ന് അപ്പൊ ചെലപ്പോ പോയങ്ങ് കെടക്കും
ഉം ഉം ഇവിടെയാണെങ്കി ഇവനാണെങ്കി ഫോണെടുത്ത് സമയം നോ‌ക്കും അതോണ്ട് നമ്മള് കള്ള സമയം പറഞ്ഞാലും അറിയും
ആഹ് അവൻ കൊറച്ചു വാല്തല്ലേ അപ്പോ അവന് അറിയ ഈ കൊച്ച്ന് ഫോൺ എടുത്തു നോക്കിയാ എത്രയേണ് എഴുതിയക്കണേന്നൊക്കെ അറിയാമേ ഞാൻ പിന്നെ ഫോണോടു ക്ലോക്കില് നോക്കാനൊക്കെ അപ്പ അറിഞ്ഞൂടാ
ഓഹ് ഇത് ഫോണെടുത്ത് എപ്പോഴും നമ്മ- ഇപ്പൊന്നും പറ കള്ളൊന്നും പറയാൻ പറ്റൂല എല്ലാം പഠിച്ച് വെച്ചിട്ടുണ്ട്
ഓഹ് ആഹ് അവന് പിന്നെ അവനിപ്പോ എത്ര വയസായി
അവന് ഏഴ് കഴിഞ്ഞ് ഏഴര വയസ്സായി
ആഹ് ആഹ് ഏഴരേക്കാവുമ്പ -